ആഹ്
ഹലോ
ആഹ് ആഹ് പറഞ്ഞോ വിശേഷങ്ങളൊക്കെ പറ ചായ ഒക്കെ കുടിച്ചോ?
ആഹ് ചായ ഒക്കെ കുട്ടിച്ചു ഇ സുഖാന്നാ
ആഹ് സുഖവാ ഞാൻ ചായ കുടിക്കാൻ ന്നട്ട ഒഴിച്ചു വെച്ചേക്ക്ന്ന്
ആഹ്
പിന്നെ ഇപ്പ പഞ്ചായത്തിലെങ്ങന ആടിനെ എങ്ങണം കൊടുക്കുന്നെ വല്ല വറവും വല്വം ഉണ്ടോ
ആഹ് ഇപ്പടെ കാണും. ഈ ഈ വർഷത്ത ഇനി മീറ്റിംങ്ങ് ഒക്കെ കൂടും
അഹ് നമ്മളെ ആവേശം കൊടുത്താ നമുക്കത് കിട്ടോ
പിന്നെന്ത് വേഷോടത്താ കിട്ടും.
ഗ്രാമ സഭേകേറണം. ആഹ് ഞാൻ ഇതിന് മുമ്പ് രണ്ട് മൂന്ന് അപേശ കൊടുത് അത് എനിക്ക് കിട്ടിയില്ല
അഎന്താ
ഗ്രാമസഭേ പോയിട്ട് രണ്ട് മൂന്ന് അപേശം ഞാൻ കൊടുത്ത എന്ന്ട്ട് കിട്ടിയില്ല.
ആഹ്.
ആ എന്താ കിട്ടാത്തന്ന് എനിക്കറിയത്തില്ല.. ഓ ഞാൻ പോയ രണ്ട് മൂന്നട്ടം പോയാര്ന്ന്.
ഉം
ഇനിയിപ്പോം പ്പ അടുത്ത മെമ്പർ വന്നിട്ട് ഗ്രാമസഭ ഇനി തൊടങ്ങിയിലല്ലേ ഇനി തൊടങ്ങുമ്പോള്ളു..
ആഹ് ഇനിയിപ്പോ ഒടനെ തൊടങ്ങും ഗ്രാമസഭയൊക്കെ തൊടങ്ങി. ആഹ്
ആഹ് ഇനിയിപ്പ കിട്ടു.
ലോ. ഹലോ. ഹലോഹ്. ഹലൊ ലോ എന്ത്റ്റി.. ഹലോ.
ഹലോ. ഹലോ. ആ പർ എടക്. ഇപ്പൊടനെ. കോള് കേറി വന്ന്ട്ടാ. എടയ്ക്കൂടെകെ. കോള് കേറി വര്ന്ന് നേരത്തെ വിളിച്ചപ്പോഴും ഇതെല്ലായിരുന്നു. എടയ്ക്കൂടെകെ കോള് കേറി വന്ന്.
ആഹ് ഞാൻ കേക്ക്ന്നുണ്ട്..
ആ. അന്നേരേ. ആഹ്.. പിന്നെ ഉം ഏയ്ത്. ആ. ആത്. വടിം പെ ച്ചം ആട്ടിനെ മേടിച്ച്. ട്ടേ. ആട്ടിനെ മേടിക്കണമെന്നൊരുരാഗ്രഹോണ്ട് കേട്ട അങ്ങനെ കിട്ടിയാണെങ്കി നമക്കത് കൊള്ളാര്ന്നു.. ആഹ്. അങ്ങനാന്നെങ്കി ഹെവു. ആഹ് ആട്ടിനാ ഇള്ളത്.. ആഹ് അതെല്ലേ ആ. അതാവുമ്പോ അമ്മക്ക് കൈത്തീറ്റി എന്തെങ്കിലും കൊടുത്താ മതിയല്ലേ. അത്. പിന്നേം. അതാവുമെ പെട്ടന്ന്. പ്രസവിക്കയും ചെയ്യും കുട്ട്യേളെ എട.
ആഹ്. നോക്ക്ന്ന നോക്കുന്നണകിരിക്യും..
ആഹ് നോക്കാ വേറെ ഒന്നും ഇല്ലാത്തോണ്ട നോക്കാല്ലേ. പിന്നെ ഈമ്..
ആഹ് ഹു.
വാങ്ങിയ കൊള്ള..
എ.
പിന്നെ ഈ ഇത്. മറ്റ്. പന്നിയൊക്കെ പന്നി പന്നിശല്യം ഉണ്ട് പന്നിശല്യേ. നാലോ. അഞ്ചോ. ആറോ. ഏഴൊ. എട്ട്. ട്ടൊക്കെയ ഒന്നിച്ച് കേറിരുന്നേ. ആപി. പിന്നെയെ. ബയങ്കര പന്നിയാ. നാലോ അഞ്ചോ. എണ്ണം ഒന്നിച്ചക്കെ കേറി വരുന്നത്..
അഹ്. ശരി..
അഹ്. നടന്ന ഒന്നും കിട്ടത്തില്ല അഞ്ചാറ് ചേബുണ്ട്.. ചെ. അതെല്ലാം പരുവായി ഞാൻ വല്ല്യ സന്തോഷിച്ചിരുന്നേ അതകളച്ച്. ഇിടക്കണും പറച്ചൊക്കെ അന്നേരം കാണാം ഒരു മൂട് വൊലും വെച്ചിരുന്നില്ല. ഫുള്ളും വന്ന് എല്ലാകുടെ വന്ന കിളച്ച് വൃത്തിയാക്കി.. പല. ന്നട്ട് പോയി ഇതെല്ലാം.. ചേ പിന്നെ ചേന അങ്ങനെ എടുക്കുന്നില്ല ചേന മറിച്ചിടും. പഷേ അത് തിന്നുന്നില്ല. പിന്നെ അതന്നച്ച മറിച്ചിട്ട്. പിന്നത്. തുടച്. കിഴി. കുയിച്ച് വെച്ചാലും പിന്നെത് വരുത്തുല്ലല്ലേ.. പിന്നെ ഇത്. ഒന്നും കിട്ടാതാവുമ്പോഴൊയ്യുന്നു വാഴ അങ്ങ് മറിച്ചിടും.. വാഴ മറച്ചിട്ടിട്ട് അതിന്റെ അടിയിലേ ആകിഴങ്ങൊലിരികുന്നത്. മാന്തിതിന്നും.. ഹും. പ്പ അങ്‌ പയങ്കര ശല്യന്ന് പറഞ്ഞാ ഭയങ്കര ശല്യം.. പിന്നെ വല്ല്യ വല്ല്യ കുഴികള് ഉണ്ടാകിയിടും.. വയതെല്ലാം വല്ല്യ വല്യ കുഴികള് ഉണ്ടാക്കിടും... അതെന്താ കൊർച്ച് ചീനകമ്പ് കൊണ്ട് വെച്ച്ട്ട് അത്. വളർന്നലെ വേര് പിടിക് ക്കാൻ തുടങ്ങിയപ്പോ ഫുള്ളും പുഴുതില്ല മനുഷ്യൻ പുഴുവന്ന്ണക്കാ. ആദ്യ ആദ്യക്കെ ഞങ്ങള് വിചാരിക്കുന്നെ ആരാണ്ട് കേയറിപ്പോവ്ന്നെന്നാ. ഞങ്ങള് വിചാരിക്കും വേറെ ആരണ്ടോന്ന് ഞങ്ങളത് ഒഴുകുന്നെന്ന് അവര് വിയാരിക്. ആഹ് അവരത് മിറാറുണ്ടത് വന്നപ്പോഴും തന്ന് അങ്ങനെ ഒരോസംണ്ട്. ട്ട് ഇത് ഞങ്ങളട്ത്തൊരു വീട്ടുകാര് കണ്ട് മുഴുവൻ ന്നാളാരാത്? ആഹ് അങ്ങനെ അന്നേരത് രണ്ട് പേരാര്ന്ന് ഇപ്പൊവര് ജനസ് താക്കെ കൂടി കൂടി കൂടി ഇപ്പോ കൊത്ത് കൊറേ ഉണ്ട്.
അയ്ശെരി അയ്നെ നാൻ.
പറോട്ടന്റെ കമ്പ്പോലും വെക്ക ഒക്കത്തില്ല അങ്ങനെ എങ്ങനെ പിടിക്
അയിനെ ആരും പിടിക്കാൻ നോക്കുന്നില്ലേ ആഹ്.
ഇല്ല അത്പ്പോ ഒരെണ്ണ രണ്ടെണ്ണ അല്ലല്ലേ. ഒത്തിരി ഒണ്ടല്ലോ പിടിച്ചിട്ടെന്ത്--‌ ന്തോയ്യും ആദ്യക്കെ ആദ്യക്കെ പറഞ്ഞ് അയിനെ പിടിചൂടാ അയിനെ പിടിച്ച് കൊന്ന കേസാവുംന്നൊക്കെ. പഷെ ഇപ്പം പറയുന്നെ അയിനെ പിടിച്ച. കൊന്ന കേസില്ല നാട്ടുകാർക്ക് ശല്യംമാവുന്നുണ്ട് അതിനെ കൊന്ന് ആവശ്യമുള്ളവരൊക്കെ കഴിച്ചോട്ടന്ന് പറയുന്ന്.
കഴിക്കനൊ അത് കഴി
ആര ആഹ് പിന്നെ പന്നിയിറച്ചി തിന്നത്തില്ലെയ്. പന്നിയിറച്ചി തിന്യല്ലരും ആഹ്. പന്നിയൊക്കെ കറിയച്ചിനാ.
ഉം.
അയും പിന്നെ നമ്മളാരും അതൊന്നും ചെയ്യത്തില്ല അവടെങ്ങും ആരും അതൊന്നും ചെയ്യത്തില്ല. അത് എന്ന് വെച്ചാ ഒരു കുട്ടി പോത്തിന്റെത്ത് ത്രയുണ്ട്ടീ ഒരു കുട്ടിപ്പോത്തിന്റെ അത്രയുണ്ടത്. അയിന്റെ സങ്കേതം അമ്മളെ ആഹ്. താഴെ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിപ്പോന്നൊരു വല്ല്യകാടുണ്ട്. കാട്പൊരാട് കെടപ്പണ്ടവിടെ. ആഹ് ആഹ് പെവീട്ടിലെ. പെണ്ണങ്ങ് മരിച്ചു പോയി അന്നേരം പിന്നെ അവ്ടെ വൃത്തിയാക്കാനൊന്നും. ഇപ്പഴും പഞ്ചായത്തിന്ന് വന്നാണ്ട് അവരൊക്കെ പെറ്റി അടിച്ചിട്ടിട്ട് പോയി. ആഹ് കാടാക്കെ വളളം. ട്ട് പിന്നെ കഴിഞ്ഞ വർഷൊക്കെ ഞങ്ങളെറങ്ങിപ്പോയി അവ്ടെ കാട് വൃത്തിയാക്കി ജോലി ചെയ്യ അവ്ടെ. തിളച്ച കുന്താല കേയറത്തൊന്നുല്ല അതുകൊണ്ട് പിന്നെ ഇപ്പ ഞങ്ങളത് എടുക്കത്തൊന്നുല്ല. അങ്ങനെ കെണ്ടന്നങ്ങ് കാടായി കഴിഞ്ഞ രണ്ട് മാസം ന്നും. ഇപേ കെളച്ച പുരടങ്ങൾ ഇപ്പോ കാടായി കെടക്കുന്നെ പിന്നെ ഒരു വർഷം കിളക്കാതെ പുരടങ്ങൾ എന്തുവാ. ഭയങ്കര കാടുപിടച്ച് കെടക്കുന്നെ അതൊക്കെ എവിടെ പോയിരിക്കുന്ന വങ്ക. മുട്ട് വങ്കിനഗത്തെണ്ടായിരിക്കുന്നെ മുട്ട മുട്ട മങ്കഗൾ ഇട്ടട്ട് അതിനകത്തങ്ങാണ്ട് കേറിയിരിക്കുന്നു.
ആഹ് മനുഷ്യനൊവൻ
ആഹ് അതിന്റെ ആഹ് പിന്നെ അയിന്റെട്ത്ത്. കണ്ടാ ഉപദ്രവിക്കും കൊമ്പൊക്കെ ഉണ്ടയിന്. ഉം ഒഹ് കണ്ടാവ്വ. പിന്നെ ദൂരെനിന്ന് കണ്ടാ. ആഹ് പിന്നെ ഒരു പോത്തിന്കണക്കിരിക്കും.
ആഹ്. കൊമ്പ്ഹ്.
കൊമ്പു ഉണ്ടെന്ന് എനിക്ക് തോന്ന്ന്നെ താഴെതാഴെ രണ്ട് കൊ മ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നെകണ്ടാ ഒരു പോത്ത് കുട്ടിയുടെ അതേ മോഡല.
ഉം ഉം പിന്നെന്തോ ഉണ്ട്?
എപ്പ അങ്ങന അതോണ്ടാ ആ പ്രദേശത്തേ ഇല്ലപ്പം മറ്റേ അതുകൊണ്ട- പ്പൊരു ചീന തിന്നാൻ തന്നെ കൊതിയ ആരും നടന്നില്ല ഇപ്പൊ അവിടെ. നട്ടോ നട്ടൊന്നവർക്കൊള്ള എല്ലാം ഇങ്ങന പോവും അതുകൊണ്ട് പിന്നെ ആരും നട്ന്നില്ല പിന്നെ ഞങ്ങൾടെ തൊഴിലൊർപ്പിന്റെ സാറ് കമ്മിറ്റികൂടുബം വന്ന് പറയും പന്നി കൊണ്ടു പോന്നെങ്കി അങ്ങ് കൊണ്ടു പോട്ടെ. ന്നാലും നാലു പേര് കാണുമ്പം. കിളിച്ചിയ്ക്ക്ന്നല്ലോ എന്നെങ്കിലും പറയാം കൊച്ച് പ്രായത്തിലെങ്കിലും കിളിച്ചിയിക്കുന്നല്ലോന്നെങ്കിലും പറയാല്ലേന്ന്. തൊഴിലൊറപ്പുകാര് വേണോങ്കി അതങ്ങ് ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് എന്തുവാ ഭലം. അന്നേരം ബ്ലോക്- റ്റിന്ന് ആരെങ്കിലും കാണാൻ വന്നാലും അത് നമ്മള് കൃഷി ചെയ്തിട്ടുണ്ടല്ലോന്ന് പറയാന്ന്.
ആഹ്
ആ പിന്നെ അവസാനം വരമ്പാ അത് പന്നി കൊണ്ടുപോവേം ആരെങ്കിലും കൊണ്ടുപോട്ടന്ന്. അങ്ങനെ പറഞ്ഞിട്ട് പോയി ആഹ്
അല്ലാതെ പഞ്ചായത്തുകാരൊന്നും വന്ന് പന്നിയെ പിടിച്ചോണ്ട് പോത്തില്ലേ?
ആ ആഹ് അവരങ്ങും പിടിക്കത്തി-
ങേ ഉംഹ്
ആദ്യ ആദ്യോക്കെ കൊറേ ദൂരൊക്ക അങ്ങനൊക്കെ വര്ന്നെന്ന് നമ്മള് കേട്ടിട്ടൊണ്ടാര്ന്ന്. പഷെ നം- മ്മളാസ്ഥലത്തൊക്ക പിന്ന അതുപോലെ മയില് മയില് പണ്ടെക്ക. ആ എവിടെ ആടെ അടുത്തൊക്കെ വരുന്ന് വരുന്നൊക്- ക്കെ കേട്ട് ഇപ്പ നമ്മള വീട്ടിലൊക്കെ മയിലും വരുന്നൊണ്ട്. അതുപോലെ കൊരങ്ങൻ കൊരങ്ങന് ഒരു വന്ന് ആ കൊരങ്ങനന്ന് പറ- ഞ്ഞഴിഞ്ഞാ ഒരുപറ്റം കുരങ്ങന്മാരാ വര്ന്നേ. എനിക്ക് തോന്ന്ന്നിപ്പം പിന്നെ മുള്ളം പന്നിയൊണ്ട്.
ആ
മുള്ളം പന്നി ആ പിന്നെ കീരിയൊ- ണ്ട്. ആഹ് അതൊക്കയൊണ്ട്. യത്തതൊക്കെയൊണ്ട്. മുള്ളം പന്നിക്ക് പിന്നെ വീട്ടകത്ത് തന്നാ കൂട്.
ഉംഹ്
ആഹ്
ആനെങ്ങനാന്ന്?
മുള്ളം പന്നിന്ന് വന്നാ തൊട്ടാ അതിന് അതിന്റെ രോമൊക്കവിട അല്ല മുള്ളൊക്കെ അവിടെ ഊരി ഇട്ടട്ട് പോവും.
ആ അതാർഞ്ഞ അതിലെങ്ങും തൊടര്ത് അതൊക്കെ കൊണ്ടഴിഞ്ഞാ പോക്ന്നേ.
ആഹ്
ഉംഹ്
തൊടാ ഞമ്മ്ളെ ഞാൻ നോക്കട്ടെ ആ പിള്ളര് വന്ന് ട്യൂഷനൊക്ക പോയി.
ആഹ്
അവര് മൂന്ന് മൂനേകാലൊക്കെ ആവുമ്പോഴ്ത്തേക്ക് ഇങ് വരും. വന്നിട്ട് കുളിച്ചൊര്ങ്ങി. ആ അവര് ആഹാരം കഴിച്ച് പിന്നെ കുളിച്ചൊരങ്ങിയൊക്കെ പോവും.
ആഹ് പിന്നെ
പിന്നേ അവ്ടേ പിന്നേ ആ അവിടെ സ്കൂളീന്ന് വരാൻ ആരും കാണത്തില്ലല്ലോ പിള്ളേരൊന്നുല്ലല്ലോ
ആ ആ ഇവിടെ ആരു ഇല്ല
ആ ഏ ട്യൂഷന് പോവാൻ മടിയാ എളയാക്ക് ഏയ് എളയ ആക്ക് പിന്നെ ടൂഷന് പോവാൻ മടിയാ ആഹ്
ആഹ്
പിന്നെ ആ സമയം ആവുമ്പോഴത്തേക്ക് പിന്നെ അവിടെ ചൊറിയ്ന്ന് ഇവിടെ ചൊറിയ്ന്ന് അല്ലെങ്കി വയറ്റ് വേദന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരടവാ ആ സമയത്ത് എടുക്കും ട്യൂഷൻ ചേച്ചി അടിക്കുന്നും പറഞ്ഞോണ്ട് ട്യൂഷൻ ചേച്ചി അടിക്കുന്ന പറയുന്നേ ഉം
ആഹ്
ആ അവിടെ പോയത് നല്ല വ്യത്യാസവും ഉണ്ട് ന് ആ അവന് നല്ല രീതി കൊച്ചിലേക്കെ എത്തിരൂടെ കൊച്ചില് നല്ലോണ്ണക്കെ അവ ഇത് ഇംഗ്ലീഷൊക്കെ അറിയാം പക്ഷെ മലയാളം അറിയത്തില്ല
ആഹ്
ഇംഗ്ലീഷ് അക്ഷരങ്ങളൊകെ കാണാൻ എഴുതാൻ പറഞ്ഞാൽ എഴുതിത്തരും പക്ഷേ മലയാളം അവനെ ഒട്ടും അറിഞ്ഞൂടായിരുന്നു ഇപ്പോൾ എന്തായാലും കുത്തി കുറച്ചൊക്കെ അവൻ വായിക്കും ട്യൂഷന് വിട്ടതിന് ശേഷം ആഹ്
ഉം ആഹ് ശരി ഉം